കേക്ക്ല്ലേ?
ആഹ് കേൾക്ക്ന്നുണ്ട്
എന്താ വർത്താനം?
ആഹ് സോറി മനസ്സിലായില്ല?
എന്താ വർത്താനം കേക്കില്ലേ? ഹലോ കേക്ക്ണില്ലേ? ആഹ് ആഹ് എന്താ വിശേഷം ചോയ്ക്കാ?
ആഹ് ഇപ്പൊ പ്രത്യോകിച്ച് വിശേഷൊന്നുവില്ല ജീവിതൊക്കെ ആയോണ്ട് ഇങ്ങനെ ഇരിക്കാണ് പിന്നെ പെരുന്നാളൊക്കെ ഇന്നലെ കഴിഞ്ഞേയൊള്ളൂ അയിന്റെ കൊറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയോ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു അവിടെ?
ആഹ് ഇവിടെയും ആ് ഇപ്പൊ കഴിച്ച് കഴിഞ്ഞതാണ്ടേയൊള്ളൂ ഉം പിന്നെ എങ്ങനെണ്ട് അവിടെ മഴയൊക്കെ ഉണ്ടോ?
ഇല്ല മഴ പെയ്തിട്ടില്ല മഴ ഇങ്ങനെ വന്ന്ക്ക്ണ്ട് പെയ്തിട്ടില്ല അവിടെ പെയ്തോ?
ആഹ് ഇവിടെ കൊഴപ്പില്ലാണ്ട് മഴയുണ്ട് ഇപ്പം തണുത്ത അന്തരീക്ഷ ഇപ്പൊ വെയിലല്ലോ വെയിലൊന്നും ഇല്ല നല്ല നല്ല രീതിക്ക് പോവാ
ആഹ് ഇവടെ മഴ പെയ്തിട്ടില്ല ഇന്നലിം ഇന്നൊന്നും പെയ്തിട്ടില്ല
ആഹ് പിന്നെ പിന്നെന്തൊക്കെ ഇണ്ടായിരുന്ന് പൊറത്ത് വല്ലോം പോയോ?
ഇല്ല പൊറത്ത് പോയിട്ടില്ല ഇന്നലെ പെര്ന്നാള് കഴിഞ്ഞ് നാളെ പോണം വിചാരിക്ക്ണ്ട് എവിടുക്കും പോയിട്ടില്ല.
ഓഹ് ഹോ മഴയൊക്കെ ആയോണ്ട് പൊറത്ത് പോവുന്ന കൊറച്ച് കഷ്ടപ്പാടല്ലയോ?
ആഹ് ഇവടെ പെയ്തിട്ടില്ല പക്ഷെ എവിടെക്കോ മഴ പെയ്യ്ണ് ണ്ടാണും ഇവിടെന്ന് മഴ പെയ്യ്ണൊരു ലക്ഷണം ഒക്കെ ഇണ്ടായിന് പക്ഷെ പെയ്തിട്ടില്ല.
ഉം അയ്യോ വർത്താനം ഞങ്ങക്ക് അത്രക്കങ്ങട്ട് കിട്ടന്നില്ല
മ മനസ്സിലാവില്ലല്ലേ വല്ലാ
ആഹ് അല്ല ആ ഒരു സ്ലാങത്ര പരിചയില്ല എന്നാലും മനസ്സിലാവുന്നുണ്ട് അതാ ഞാൻ കോളെടുത്തപ്പോ തന്നെ എന്താ എന്താന്ന് ചോയ്ച്ചെ
ചോയ്ച്ചത് ഓ
ആഹ്
എന്താ എന്തേലും ചെയ്യുന്നുണ്ടോ?
ആഹ് ഇപ്പം പ്രത്യോകിച്ച് കാര്യങ്ങളൊന്നുവില്ല ഇങ്ങനെ ഇവിടെ വീട്ടിലാണ് ഉം പിന്നെ ഏഹ് പിന്നെന്തൊക്കെണ്ട്? ഇന്ന് ഫംഗഷനോ കാര്യങ്ങളോ എന്തേലൊക്കെ ഇണ്ടായിരുന്നോ? പെരുന്നാള് കഴിഞ്ഞി
ഇല്യ ഇന്ന്പ്പെ ഇല്ല വീട്ടില് എല്ലാരും ഇണ്ട് അപ്പങ്ങനെ അങ്ങട്ട് പോണ് ഇങ്ങട്ട് പോണ് അങ്ങനെ ഓരോ സ്ഥലക്ക് ഇവടെ അടുത്തങ്ങനെ പോണ് ഫാമിലിയില്
ഓഹ് ട്രിപ്പ് വല്ലോം പോവാൻ പ്ലാൻ ചെയ്തോ?
പ്ലാനെപ്പളും ആഹ് പ്ലേനങ്ങനെ നടക്ക്ണ് ണ്ട് ഒട്ക്കും എത്തിയിട്ടില്ല.
ഓഹ് എവിടേലൊക്കെ പോയിട്ടുണ്ടോ?
ആഹ് പോവല്ണ്ട് ഇപ്പൊ കഴിഞ്ഞായ്ച്ച പോയിട്ടുണ്ട്. ബീച്ചില് പോയി ബീച്ചില് പോയീ
ഓഹ് അ
അങ്ങനെ ചെറി ചെറീ ട്രിപ്പൊക്കെ പോവല്ണ്ട് ഇങ്ങനെ വല്ല്യെ ട്രിപ്പ് പോയിട്ടില്ല.
ആഹ് ആഹ് ആഹ് ആഹ്
ഓരോ ഫാമിലിക്കൊക്കുമ്പോ ഓരോ ഫാമിലിക്ക് അപ്പോ സാഹചര്യം റെഡി ആവൂല അങ്ങനെ അങ്ങനെ നീണ്ട് പോകും.
ഓഹ് അപ്പ നിങ്ങള് മാത്രയിട്ടാണോ എപ്പഴും പൂവാറ്
ഇല്ല ഫ്രണ്ട്സ് ഇണ്ടാവല്ണ്ട് ഓലെ ഫാമിലിം ഇണ്ടാവല്ണ്ട്.
ഓഹ് ഓഹ്
ചെലപ്പം ഒറ്റക്കും പോകും. അങ്ങനെ പിന്നെ എൻ ഇന്റെ ഫാമിലി മാത്രായിട്ട് എന്റെ ഫാമിലി മാത്രായിട്ട് അങ്ങനിം പോവും.
ഉം ഉം ഉം ഞാനും ഇങ്ങനെ പുറത്തൊക്കെ പോവാൻ വേണ്ടീട്ട് ഇങ്ങനെ ഇരിക്ക്യാ അപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാനിങ്ങെക്കെയിണ്ട് വണ്ടർലേലോ അത്‌ അല്ലെങ്കില് നമ്മളെ ഊട്ടിലോ എവ്ടേലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിരിക്ക്യാ പിന്നെ ബ ഡ്ജറ്റ് ഒരു പ്രശ്നാണ് ഇപ്പ എല്ലാരേലും പൈസ എല്ലം ഒരുമിച്ച് കൂടണം. പിന്നെ എല്ലാവർക്കും ഒരേ സമയത്ത് ഫ്രീ ആവണം അങ്ങനെയൊക്കെ കൊറെ കാര്യങ്ങളായി
ഞാന് ഇഞ് സ്കൂൾ തൊറന്നാല് മക്കക്ക് ഉസ്ക്കൂളുണ്ട്
ആഹ് ആഹ് അപ്പൊ ഇനി തെരക്കായിരിക്കുംല്ലേ
ഉം ആഹ് ഇഞ് തെരക്കാണ് ഇഞ് ഒയിവ ഇണ്ടാവൂല പിന്നെ ഇഞ്പ്പൊ മഴയല്ലേ മഴയായാലും പിന്നെ എങ്ങട്ടു എറങ്ങൂല.
ആഹ് അപ്പൊ രണ്ടു മാസം എന്തായാലും ഇനിയിപ്പോ ഓരോന്ന് കണ്ടു പിടിക്കാൻ വേണ്ടി എറങ്ങണവല്ലോ. രണ്ട് മാസം പൂവാതിരുന്നോണ്ട് എല്ലാം പിള്ളേര് അവിടെ ഇവിടെയെക്കെ കൊണ്ടു പോയി ഇട്ട്കാണുംല്ലേ
ആഹ് ഇനിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം. ഒന്നും റെഡിയാക്കിയിട്ടില്ല ഒക്കെ നാളേം മറ്റന്നാളും ആയിട്ട് റെഡിയാക്കണം അവ്ട്ത്തെ അവസ് എന്താണ് അവ്ട്ത്തെ അവസ്ഥകൾ
ഇവ്ടെ അങ്ങനെ പ്രത്യേകിച്ച് അവസ്ഥകളൊന്നും ഇങ്ങനെ ഇല്ല
ആഹ്
ആഹ് ഞാന് ഞാൻ അങ്ങനെ മാരിഡ് ഒന്നും ആയിട്ടില്ല
അഹ് ആഹ്
ഉം
പഠിക്ക്ണ്ടോ
ആഹ് ആഹ് പഠിക്ക്ണ്ട്
അ ഹ് എന്താ പടിക്ക്ണ്
ആഹ് ജിങ്നോമെക്സ്
അഹ് ആഹ്
ഉം
അപ്പൊ ജൂ തൊ ഇപ്പൊ തൊടങ്ങോ ജൂണില് ക്ലാസ് ഇണ്ടാവോ
അല്ല അമ്മക്ക് ക്ലാസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലോട്ട് ഇങ്ങനെ ഒരു എന്താണ് ഏഹ് ഈ ടു മന്ത് വെക്കേഷൻല് വന്ന്ക്ക്യാണ് ആഹ് പക്ഷെ ഇതിന്റെ എടയ്ക്ക് ഇനന്റെൻഷിപ്പ് പ്രോജക്ട്ന്നൊക്കെ പർഞ്ഞ് ചെയ്യണം
ഉം അഹ് ചെയ്യാണ്ടാവും
അതിന് വേറൊരു സ്ഥലത്തോട്ടൊക്കെ പോവണം ഇതിന് വേണ്ടിട്ട് എറണാകുളൊക്കെ നോക്കാണ് കിട്ടി പിന്നെ ഇങ്ങനെ റിസർച്ച് സെന്റർ ഫോറസ്റ്റ് റിസർച്ച് സെന്ററിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ വിചാരിച്ചിട്ട് പോണം അതിനാണ് മെയിൻ ആയിട്ട് ഇവിടെ വന്ന് നിക്കുന്നത് അത് ഒരു മാസം കഴിഞ്ഞിട്ട് ആഹ് പോയി തുടങ്ങണം
ആഹ് ആഹ് ആഹ് ഒരു മാസം കൂടി ഉണ്ടാവൂല്ലേ ഇന്റൻഷിപ്പ് എ ത്ര മാസം അങ്ങനെണ്ടോ കണക്കുണ്ടോ
ആഹ് വൺ മന്തോ ടു മന്തോ ഇല്ലെങ്കിൽ ത്രീ മന്തോ ഫോർ മന്ത് വരെക്കെ പോവാം പക്ഷെ നമുക്ക് തിരിച്ച് ക്ലാസ്സിൽ കേറുമ്പോ അറ്റൻഡൻസ് ഒരു ബാധകാണ്
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പ മാക്സിമം വൺ മന്ത് അല്ലെ ടു മന്ത്
ആഹ്
ഉം ബാക്കി പിന്നെ അറ്റൻഡൻസ് പോയാ പിന്നെ നമ്മള് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും നമ്മള് പൈസ അടയ്ക്കാണ്ടി വരും അല്ലെങ്കിൽ വേറെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ
ആഹ്
എത്ര വർഷത്തെ കോഴ്സായിരുന്നു
ആഹ് പി ജി
പി ജി ആഹ് ആഹ്
ഉം ടു ഇയർ കോഴ്സ് ആയാലും
ടു ഇയർ ആഹ് ആഹ് ആഹ് മനസ്സിലായി
ഉം ഇങ്ങളോ ഇങ്ങള്
ഞാന് ഞാന് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഫാർമസിസ്റ്റ് പഠിച്ച്
ഉം
കൊറച്ച് പോയി പിന്നെ മാരിഡായി ഇപ്പൊ മക്കളുണ്ട് ഇപ്പൊ ഒരു ഷോപ്പിട്ട് ഇതാണ് ടൈലറിംഗ് ആണ് ഇപ്പം നിലവില്
ഓഹ് ഫാർമസിസ്റ്റ് ആയിട്ട് പൊയ്ക്കൂടായിരുന്നോ
ആഹ് പോവണം മക്കളൊന്ന് കൊറച്ച് റെഡി ആയിട്ട് വേണം പോവാൻ
ഇത് എന്റെ റിലേറ്റീവ്സില് പലരും ഫാർമസിസ്റ്റ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ട്ട്ണ്ട് അപ്പൊ കേറുമ്പോ ഒക്കെ കൊറച്ച് സാലറി ആണെങ്കിലും
കൊറച്ച് കഴിഞ്ഞാല് റെഡി ആവും
ആഹ് കൊറച്ച് കഴിയുമ്പോ നമുക്ക് ആഹ് ഒരു ഒരുവിധം കിട്ടുന്ന ഒരു സാലറി ഒക്കെ ആവും
ആ ആവും ആഹ് അപ്പൊ ഞാന് വീട്ടില് ഞാന് ഹസ്ബൻഡ് മക്കളും ഉള്ളു അപ്പൊ അപ്പൊ പിന്നെ രാവിലെ കുട്ടികള് ഓല് ഓല് സ്കൂൾ വിട്ട് ഒന്നായിട്ട് ഷിഫ്റ്റ് ഒക്കെ ആയിട്ടൊന്ന് റെഡി ആവാനുണ്ട് അപ്പം അല്ലന്നെ സ്വയം കൊറച്ചും കൂടി റെഡി ആഹ് സ്കൂൾ ആഹ് ചെറുതാണ് നാലു വയസ്സ് ആവണേ ഉള്ളൂ
ആഹ് അപ്പൊ ആടെ പ്ലേ സ് പ്ലേ സ്കൂളിലും കൂടെ വിട്ട് കഴിയുമ്പോൾ പിന്നെ പോവായിരിക്കുലേ
അഹ് കൊറച്ച് ഫ്രീ ആഹ് അപ്പൊ ഇതുവരെ ചെറിയ രീതിക്ക് ഞമ്മള് അയ്ന്റെ എടൽ ഇണ്ടായ്നൊരു ഫാഷനയ്നിം ടൈലറിംഗ് അപ്പൊ അയില് എറങ്ങിയതാണിപ്പം
ഓഹ് നല്ലപോലെ ചെയ്യുവോ സ്റ്റിച്ചിങ് ഒക്കെ
ആഹ് ആഹ്
ഉം നിങ്ങ ഓൺലൈൻ ആയിട്ട് വല്ലാം ഉണ്ടോ സ്റ്റിച്ചിങ് ഒക്കെ അതോ അടുത്തുള്ളതൊക്കെയാണോ
വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാ
എന്താ എന്താ
പ്പൊ അങ്ങനെ ചെയ്താണ് നമ്മളെഷ് സമയത്തിനനുസരിച്ച് പോക വരിക ഒക്കെ ചെയ്യാലോ സ്വന്തമായിട്ടാവുമ്പോ
ഓഹ് അങ്ങനെ
അങ്ങനെ ചെയ്തതാ
ഓഹ്
അപ്പ പിന്നെ മക്കള് സ്കൂൾട്ട് വരുമ്പോ പിന്നെ അങ്ങട്ട് ഷോപ്പ്ക്ക് കൊണ്ടുവരും പോരുമ്പങ്ങട്ട് കൂട്ടി പോരും അങ്ങനെ
അപ്പ ഈദിനൊക്കെയുള്ള ഡ്രസ്സൊക്കെ പൊറത്തുന്നായിരുന്നോ അപ്പൊ സ്റ്റിച്ച് ചെയ്യായിരുന്നോ
സ്റ്റിച്ച് ചെയ്യാണ് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യും മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യും
ഓഹ് ഏ നിങ്ങൾ ഏത് ഇങ്ങനത്തെള്ള ടൈപ്പ് ഡ്രസ്സായിട ചുരിദാറാ
ഞാന് ചുരിദാറാണ് ഇടല് ക്ഷേ അല്ലാ ടൈപ്പും അടിക്കും പക്ഷെ ഞാന് സാധാരണ നോർമൽ ചുരിദാറേ ഉപയോഗിക്കലൊള്ളൂ
ആഹ്
ഏഹ് നിങ്ങളോ
ആഹ് ഞാൻ ഞാൻ പിന്നെ എല്ലായിടും അങ്ങനെ ചുരിദാറന്നും ഇട്ട് ശീലൊന്നുല്ല
ഇണ്ടാവൂല ആഹ്
ആഹ് പിന്നെ അവിടെ എല്ലാരേം ഹെൽത്ത് ഒക്കെ ഒക്കെയായിരിക്കാ
ആഹ് എല്ലാരും ഓക്കെയാണ് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുല്ല അങ്ങനെ
ആഹ് ഇപ്പം ഈ മഴ സമയക്കായോണ്ട് മേബി ഇങ്ങനെ പനിയും കാര്യങ്ങളും
ഇല്ല അപ്പൊ ഉം ഇല്ല ഇപ്പ ഒന്നും ഉണ്ടായിട്ടില്ല ഓലിപ്പോ വീട്ടില് ഇവിടെ നിക്കല് ഇപ്പ ഇന്റെ വീട്ടില് നിക്കലുണ്ട് അവിടെ നിക്കലുണ്ട് വെള്ളം മാറിയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പോവ്ണ്ട്
ഓഹ് ഓഹ്
ഞ്ഞ് മഴക്കാലായാല്. പനി ഇതൊക്കെ തൊടങ്ങും മഴ കൊണ്ടാല് ആക്കിയാല് അങ്ങനൊക്കെ.
ഓഹ്
അസുഖങ്ങള് തൊടങ്ങും ഇപ്പ ആഹ് ഇവിടെ ഓൽ ഏഹ് മക്കള് ഫുള്ള് കളി ഓൽക്ക് ഫുള്ള് എൻജോയ്മെന്റാണ് ഫുൾ ടൈം കളി. ആയിട്ടങ്ങനെ നടക്കും. കളിക്കാ പാ ഇവിടെ അടുത്ത് പാടങ്ങളൊക്കെ ഇണ്ട് പാടത്തേക്ക് പോകും തോടുകള് കൊളം. അവിട്ക്ക് പോവ മീൻ പിടിക്ക അങ്ങനെ ഓരോ ചുറ്റുപാടായിട്ട്.
ഉം അ സ്ഥലം നല്ലേന്ന് തോന്ന്ന്നല്ലേ പാടൊക്കെ ഉള്ളത് കൊണ്ട്. പിള്ളാർക്ക് നല്ല എന്റർടൈൻമെൻ്റേ. എന്നാ എന്നാ വെക്കെ ട്ടെ ഇപ്പൊ രാത്രിയായില്ലേ ഉറങ്ങാൻ സമയായില്ലേ.
ആഹ് ആഹ്. ആഹ് ഓക്കെ ആയിക്കോട്ടെ.
ശരി എന്നാ ഏഹ് എടക്കിടക്ക് വിളിക്ക്യണം. ഓക്കെ ശരി.